ഹലോ ആ കേൾക്ക്‌ണ്ട് പർഞ്ഞോളീം
പിന്നെ എന്തൊക്കേ വിശേഷം
എന്താ സുഖായിരിക്ക്‌ണൂ കൊഴ്പ്പല്ല്യാ എന്തുണ്ട് വിശേഷം അതേയോ ചായുടിച്ചോ
ഇല്ല കുട്ച്ച്ട്ടൊന്നുല്ല ഇബടങ്ങനെ കെട്ക്കാ
കെട്ക്കേണോ ആ എന്തൊക്കേ എന്താ ണ്ടാക്ക്‌ണ് സ്നാക്സ്
സ്നേക്സ് ഒന്നും ഉണ്ടാക്കുണില്ലാ അവ്ടെ മാങ്ങണ്ടായ്ന് മോളുണ്ട് ജ്യൂസ് അടിയ്ക്ക്‌ണ് ഞ്ഞിപ്പ ചായ ണ്ടാക്കല് ണ്ടാവൂല
അതെ ആ ജ്യൂസ് കുടിക്കാണോ
ആഹ് ആഹ്
അത് ലെയാ
കൊറെ മാങ്ങ അങ്ങനെ എല്ലാരും തരും
ആ പഴുത്ത മാങ്ങലേ അതെ ആ മാമ്പഴ പ്പുളിശ്ശേരി ണ്ടാക്കീക്കണോ മാം പഴുത്ത മാങ്ങനെ കൊണ്ട്
മോളോട് പറയാ നമ്മക്കെ ഇണ്ടാക്കി നോക്ക യൂടൂബില് കണ്ടാണ്ടേ
ആഹ് അന്ന ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ്
എങ്ങനെയാന്ന് പറഞ്ഞാ നിങ്ങള്
ഞാന് ഉണ്ടാക്കല് മാങ്ങന്റെ തൊലി കളയാ പഴുത്ത മാങ്ങ ടെ തോലി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ മൺചട്ടിയില്ലേ മൺച ട്ടി ഉണ്ടെങ്കിൽ അതില് ഇടുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ മൺചട്ടിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളമൊഴിക്ക കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ലോം ഒന്നി ഇങ്ങട്ട് ഒരുവിധം വേവകുന്ന ടൈമില് നമ്മളൊരു രണ്ട് മൂന്ന് നിങ്ങൾ കൊറച്ച് എത്ര കൊറച്ചാളള്ളൂ എന്നുണ്ടെങ്കില് അതിനനുസരിച്ചടുത്താ മതി അപ്പൊ ഒരു അതിന് ഏറ്റവും നല്ലതൊരു പുളി മാങ്ങ ഉണ്ട് ചെറിയൊരു മാങ്ങ ഉണ്ടല്ലോ പുളി മാങ്ങന്ന് പറഞ്ഞിട്ട്
ന നാടമാങ്ങന്നൊക്കെ അറിയുന്ന അതാ
ആ ഞങ്ങള് ഇവിടെ പുളി മാങ്ങാന്നട്ട പറയണെചെറിയ മാങ്ങയാണ്അതിന് നല്ല സ്മെല്ല് ഉണ്ടാവും
ആഹ് ആഹ്
ആഹ് ആഹ് അമാങ്ങ അതാണ് ഏറ്റവും ബെസ്റ്റ് അടിപൊളിയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയ
ആഹ്
എന്നിട്ട് കുറച്ചൊരു മൂന്ന് ബെല്ലണ്ടല്ലോ ശർക്കര
ആഹ്
അത് ഒരു പാത്രത്തിലിട്ടിട്ട് അതി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചൂടാക്കും അപ്പൊ അതങ്ങട്ട് ഉരുകി വരുവല്ലോ നന്നായിട്ട് അതില് മെൽറ്റ് ആകുമല്ലോ ആഹ് അപ്പൊ ആഹ് വെള്ളം ആ ഒരു മെൽറ്റായത് ശർക്കരപ്പാനി ഇതി കൊഴിക്ക ഈ മാങ്ങ ഒന്നട്ട് ഒന്ന ഇങ്ങോട്ട് വേവാവും കേട്ടോ
ആഹ്ആഹ്
ഏകദേശം അറിയല്ലേ വേവ് ആവുമ്പോ അപ്പൊ അതിക്ക് ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് നന്നായി തിളപ്പുക വൽക്കുന്ന സമയത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക
നെയ്യ്
ആഹ് സാധ നെയ്യ് ഒഴിക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് ഒന്നിട്ട് വേവിച്ചെടുക്കുക ഇത് നാലും കൂടെ ഉപ്പും ഈ നെയ്യും ശർക്കരയും പാനി മാങ്ങ കൂടെ നന്നായിട്ട് മിക്സ് ആവണം നല്ലാം ഇങ്ങിട്ട് ആവണം മാങ്ങയിൽ പിടിക്കണം അപ്പം തന്നെ ഒരു ടേസ്റ്റ് വരും എന്നിട്ട് പിന്നെ അയ്ക്ക് തേങ്ങക്ക് വേണ്ടി തേങ്ങ അരവുണ്ടാക്കാൻ വേണ്ടിട്ട് തേങ്ങയും അതിൽക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് തൈരും ഒഴിക്കുക എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് നല്ലങ്ങോട്ട് മിക്സിയിൽ അരച്ചെടുക്കണം നല്ല തരില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഈ മാങ്ങ എന്തര് കഴിഞ്ഞാല് അയിക്ക് ഈ തേങ്ങേന്റെഅരച്ചത് ങ്ങട്ട് ഒഴിച്ച് കൊടുക്ക
ആഹ്
ആഹ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽക്ക് കടുക് ഞമ്മള് വറക്കൂലോ മറ്റേ കടുക് വറുക്ക കൂല്ലോ ആഹ് അതിന് പിന്നെ നെയ്യൽന്നെ വറക്ക കേട്ടോ നെയ്യില് കടുക് ഉലുവ വറ്റൽമുളക് വേപ്പില കറിവേപ്പില ഇത് നാലും ഇട്ടുംങ്ങാണ്ട് വറുത്തിട്ട് ഇതി ക്കോടെ ഒഴിക്കുക എന്നിട്ട് കഴിച്ചോക്കൂ നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാണ് എന്റെ മോൾക്ക് ഞാന് ഒരുപാട് പ്രാവശ്യം മാങ്ങ ഇതുപോലെ ഒരുപാട് കിട്ടിട്ടുണ്ടയിരുന്നു ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ മോൾക്കാണേ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ മാമ്പഴപ്പുളിശ്ശേരി വലയമോൾക്ക് അവള് നല്ലോം കഴിക്കും അവക്ക് ഭയങ്കര ഇഷ്ടാ അവൾക്ക് അതാണെങ്കി പിന്നെ വേറൊന്നും വേണ്ട വേറൊരു കറിയും വേണ്ട ഉപ്പേരിയും വേണ്ട മീനും ഒന്നും വേണ്ട ഒന്നും അവക്കും അതാണ് ഭയങ്കര ഇഷ്ടം അപ്പം പിന്നെ പ്രഷം ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആഹ് ചെറിയ മാങ്ങയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാവൂട്ടോ അതാകുമ്പോ ചെറിയ ഞമ്മള് ആഹ് കുറെ എടുക്കും പിന്നെ ഏകദേശം ആഹ് ചെറിയ മാങ്ങേനെ കിട്ടി ഞങ്ങൾക്ക് എന്റെ അവളടെ അന്റെ റിലേറ്റീവ്സ് കണ്ണൂരിലുണ്ട് അപ്പൊ അവര് കൊണ്ടുരണ സമയത്തൊക്കെ പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കും മറ്റേ വലിയ മാങ്ങ അതിലേറെ ടേസ്റ്റ് ചെറിയ മാങ്ങയാ അങ്ങനെ ചെയ്തോക്ക് മക്കൾക്കും ഇഷ്ടാകും ഭയങ്കര ടേസ്റ്റാണ്
ആഹ് ആഹ് ഒന്ന് നോക്കണം
അങ്ങനെ അങ്ങനെ ഇണ്ടാകും ഓയിൽ തിരുമ്മി വെക്കും ആഹ് അറിയില്ലേ അതെന്താണോ അത് പിന്നെ ആഹ് മാങ്ങേന്റെ പുളിയൊന്നും അറിയില്ല ഇപ്പൊ തൈര് ഒഴിക്കുകയാണെങ്കിലും ശെരി മാങ്ങേന്റെ പുളി അറിയില്ല കാരണം ഈ ഒരു ശർക്കര പാനി ഒഴിക്കൊണ്ട് അതില് അങ്ങോട്ട് മെൽറ്റായിരിക്കും അപ്പം നല്ല ടേസ്റ്റാണ് അത് ഒഴിച്ചാൽ തന്നെ ടേസ്റ്റണ് പിന്നെ ഇപ്പോ എല്ലാ ചേരുവ കൂടി വന്ന് ലാസ്റ്റ് കടുകൊട്ടിക്ക കൂടികഴിഞ്ഞു കഴിഞ്ഞ പിന്നെ പിന്നെ നല്ല ടേസ്റ്റാ നല്ല അടിപൊളിയാ കഴിചോക് അതിന്റെ കൂടെ വേറൊന്നും വേണോന്നില്ലാ ഒരു പപ്പടം കിട്ടിയാലും നന്നായിട്ട് ചോറു പോവും
ഏഹ്
മോള് ഭയ മോൾക്ക് ഭയങ്കര ഇഷ്ടാ അവള് കാര്യമായിട്ടാന്നെയാണ് അതിന്റെയാളാ ഒരു മാങ്ങയാണെങ്കിലും പറയും യനക്ക് മാമ്പഴ പുളിശ്ശേരി മതി പറയും ഉം ഹ
ഞൻ ഈ യൂട്യൂബ് കാണ് ഉണ്ട് അപ്പൊ മോളോട് പറയും നമുക്ക് ഒന്ന് ഇണ്ടാക്കി നോക്കണം പറയൽ ഉണ്ട്‌
ജസ്റ്റ് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാ
ആഹ് ആഹ് ഇവിടൊന്നും അയിന് അങ്ങനെ പൊതുവെ ആരും അതൊന്നും ഉണ്ടാക്കലില്ല
അതേല്ലേ ആഹ് ഇവിടെ ഏഹ് ഇപ്പൊ എന്റെ ഇവിടുത്തെ വീട്ടിത്തെ പിന്നെ ഇക്കാടെ ജ്യേഷ്ഠൻ്റെ അവർക്കൊന്നും ജ്യേഷ്ഠൻ്റെ ഭാര്യക്കും ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ പെങ്ങമാർക്ക് അങ്ങനത്തെ അവർ ഇഷ്ടവില്ല അവർക്ക് ഒക്കെ അങ്ങനെ പിന്നെ നോൺ നോൺ വെജിനോട് വല്ല്യ നോൺ വെജിനോടുള്ളു താൽപര്യം വെജിനോട് വലിയ താല്പര്യം ഇല്ല തൽക്കാലം
ആഹ് ആഹ്
അപ്പം പിന്നെ അത് കാരണം അവർക്കൊന്നും വലിയ താല്പര്മില്ല പക്ഷെ ഞാന് ഞാനും എന്റെ മോളും നല്ലോം കഴിക്കൂട്ടോ നല്ല ഇക്കാക്കും ഇഷ്ടമാണ് ഇക്ക അങ്ങനെ കഴിക്കുന്ന ആളാണ് അത് കാരണം അവര് നല്ലോം കഴിക്കും
ഓഡറാക്കണോ ആഹ് ആഹ്
പിന്നെ
പിന്നെന്താ
പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങള് മക്കള് അങ്ങനെ ന്നുല്ല തോന്ന്യാ ഇതുപോലെ എന്തെലൊക്കെ ഉച്ചക്ക് കേടക്ക്ണ ടൈമില് യൂട്യൂബില് നോ കഴിഞ്ഞ എന്തേലും കിട്ടി കഴിഞ്ഞാ അപ്പ നീച്ച് ഇണ്ടാക്കും സാനങ്ങള് ഇണ്ടോ ഇണ്ടാക്കും അങ്ങനെ ഇനത്ന്നൊന്നും ഇല്ല
ആഹ്
പിന്നെ നാലുമണിക്ക് സ്നാക്സ്നാണ് കാര്യായിട്ട് എന്തേലൊക്കെ സ്പെഷ്യലായിട്ട് ഇണ്ടാക്കോള്ളു യുട്യൂബ് നോക്കി എന്തേലും കുത്തി കൽ‌ക്കി ഇണ്ടാക്കും ഓൽത് മുന്നില് വെച്ച് കൊടുക്കും സ്കൂള് തോറക്കല്ലേ സ്കൂള് തോറക്കാനായില്ലേ ഇഞ്പ്പോ തോർന്ന് കഴിഞ്ഞാ പിന്നെ ഈ കഴിക്കലും കാര്യങ്ങളും കണക്കന്നെ ആവും ഞമ്മളെ കണ്ടർല്ലല്ലല്ലോ അവര് അവരുടേതായി അപ്പ പിന്നെ അത് ആഹ് തെ സ്കൂള്ണ്ടെങ്കി പിന്നെ നാലുമണിക്ക് വന്നാലും കഴിക്കല് കുറവാണ്
ആഹ്
വീട്ട്ല് വെർതെ ഇര്ന്ന്ങ്ങാണ് കഴിക്ണതാണ് ഇഷ്ടം
ആഹ് പോർത്ത് കളിക്കാം പോവോ?
പോർത്ത് അങ്ങനെ വല്ലാണ്ട് പോവൊന്നുല്ല ഇവടെ വീട്ട്ന്നനെ അവര് അവരെ വ ണ്ടി കാര്യങ്ങളൊക്കെയ്ട്ട് അങ്ങനെ കളിക്കും
ഏഹ്
പോർത്ത് അങ്ങനെ വല്ലാണ്ട് പോവലോന്നുല്ല പോവായ്ച്ച അടുത്ത് വീടൊക്കെ ഇണ്ട് ചെലപ്പോ ഒന്നങ്ങട്ട് പോവും വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാകുമ്പോ ഞാനും കൂടെ പോകാണെങ്കി അങ്ങനെ പോവുംന്നല്ലാണ്ടെ ഒറ്റക്കൊന്നും പോവില്ല ഉം ഫ്രീ ആണെങ്കി അങ്ങനെ പോകും ആഹ് അഞ്ചുമണി കഴിഞ്ഞാലേ പിന്നെ നമ്മള് ഫ്രീ ആവുള്ളു അപ്പോയോള്ളൂ നമുക്ക് ആർക്കൊക്കെ ഒന്ന് വിളിക്കാനോ എന്തേലും കാര്യങ്ങൾക്ക് നിക്കാനൊക്കെ ഒന്ന് പറ്റുള്ളൂ അപ്പ ചെൽപ്പോ അവർക്ക് അപ്പ പിന്നെ കടൊക്കെ ഇണ്ട് അട്ത്ത് അപ്പൊ ആഹ് പോർത്തറങ്ങിട്ടുണ്ടെങ്കി പിന്നെ ആഹ് കടീ പോയി എന്തെലും വാങ്ങിട്ട് വാണം അവർക്ക് പോരെണെങ്കില് വെർതെ പോരൂല അങ്ങൻത്തെ ആൾക്കാര പിന്നെ വൈകുന്നേരത്ത്ക്ക് എന്താ ഫുഡ്?
വൈകുന്നേരത്ത്ക്ക് ഉച്ചക്കത്തെ ചോറന്നെ
ഉണ്ടാവില്ല അത് ല്ലേ ആഹ് മഴ ഇണ്ടോ ഇങ്ങളെ നാട്ടില്?
പിന്നെ വൈകുന്നേരം മടിയാണ്
അതന്നെണ് രാവിലെ തെരക്ക് കഴിഞ്ഞ അതങ്ങട്ട് കഴിഞ്ഞു
ആഹ് പിന്നെ ഈ ഇണ്ടാക്ണീലേറെണ് ഈ കിച്ചൺ ക്ലീനാക്ക
ക്ലീനാക്കലും അതൊക്കെ ശെരിന്നെണ് രാവിൽത്തെ ആവു പ്പ എന്തായാലും പ്പത് ക്ലീനക്കലും പണിം കാര്യങ്ങളുണ്ടാകും എത്ര വൈകുന്നേരം ഇണ്ടാക്കാൻ ഇല്ലെങ്കിലും ഇണ്ടാക്ക കണ്ടത് രാവിലെ ഒരു പണിന്നെ ആവും
ആഹ് ആഹ്
അയ്ക്കുടങ്ങട്ട് കഴിഞ്ഞിട്ട്യാ പിന്നെ പിന്നെ അയിൽക്ക് നോക്കണ്ടല്ലോ ഞാനും അങ്ങൻത്തെന്നെട്ടോ ഒന്നിച്ചണ്ട് ഇണ്ടാക്കും ഈ മൂന്നാല് ആൾക്കല്ലേ എന്താ പ്പോ രണ്ടു പ്രാവശ്യക്കെ ഇണ്ടാക്ണ് മക്കളൊക്കെ പുട്ട് തിന്നോ ഓഹ് അപ്പോ പിന്നെ ഒന്നിച്ച്‌ണ്ടാക്കും വൈകുന്നേരത്ത്ക്കും രാവിൽ ഉച്ചക്കകും കൂടി ഇള്ളത് വെച്ച്‌ണ്ടാക്കും
ആഹ്
ഉം. അങ്ങനെക്കെ തെന്നെ ഹസ്ബൻഡ്ണ്ടെങ്കി പിന്നെ അവര്ക്ക് പിന്നെ സലാഡ് അങ്ങനെക്കെള്ള രാ ത്രി കഴിക്കല് പിന്നവര്
ഏറണ്ടാവൂല
എച്ചാവൂല്ല ആള് പിന്നെ ബസ് ട്രോളില്ലാളാ.
ആഹ്.
അത് കാരണം പിന്നെ വൈകിട്ട് രാത്രി ഫുഡ് ചോറ് വെയ്ക്കൂല. സലാഡ് കഴിക്കും. ആഹ് ഫ്രൂട്ട്സ് സലാഡൊക്കെ ആഹ് ഫ്രൂട്ട്സ്. കട്ടെയ്തിട്ടങ്ങനെ സലഡ് ണ്ടായി കൊട് അങ്ങനെ നാട്ടില് വെരുമ്പോ അങ്ങനെ ചെയ്യും ഇവട്ന്ന് പോയി കഴിഞ്ഞാ പിന്നെ കിട്ട്ണെ എന്താണോ അത് കഴിക്കും. എന്തൊക്കെണ്ട് പിന്നെ വേറെ വിശേഷങ്ങള് പെര്ന്നാൾ പർച്ചേസ് കഴിഞ്ഞ ആഹ് വീട്ട്ല് പോയി തന്നാ വീട്ട്ല് പോയിര്ന്നു വീട്ട്ലിപ്പോ ആഹ് നിക്കാൻ പോവാറ്ണ്ട് ഇപ്പൊ പിന്നെ മദ്രസല്ലേ.
ആഹ്
മദ്‌റസ് ല്ലാത്തപ ങ്ങനെ പോവും.
അപ്പം എഹ് ഗവൺ പ്രൈവറ്റ് സ്കൂൾളാവും മദ്രസ ഇങ്ങള് സപ്രേറ്റ് വേറെ ചേർത്തിണോ?
ആഹ് പ്ര എഹ് പ്രൈവറ്റ് സ്കൂളാണെങ്കിലും അവടെ മദ്രസ് ഏഹ് അറബ്യല്ല. സ്കൂൾല് സ്കൂളിൽല്ല അവര്ടെ അവടൊരു ലാംഗ്വേജ് മാത്രം മലയാളം മാത്രൊള്ളു. അറബില്ല അറബിക്ക് പഠിപ്പിക്ക്ണ്ല്ല സ്കൂൾല്. ആഹ്
ഏഹ്
പിന്നെന്തായ്‌ല് മദ്രസ് പൊർത്ത് പോണം. ഇല്ല ഇവര്ക്കില്ല.
ഏഹ്
ക്ക് ഏഹ് സ് പിന്നെ മലയാളം മലയാളം ഫസ്റ്റ്, സെക്കൻഡ്. ലാംഗ്വേജ് വെര്ന്നത്.
ആഹ് ആഹ്.
അറബില്ല അപ്പോ പിന്നെ മദ്രസെന്തായാലും വേറെ വേണം. അങ്ങനെ ചേർത്തലാ.
അത് സുബൈ മദ്രസ? സുബൈ മദ്രസാ?
കേട്ടില്ല മൻസ്സിലായില്ലട്ടോ ആഹ് എന്താ പർഞ്ഞേ?
സുബൈയാണോ സുബെഹി മദ്രസാണോ നോയ്‌ക്ക. ആഹ് ആറ് മണിക്കാവും.
ആറ് മണിക്ക് ആറ് മണി മുതല് എട്ടര വെരെണ്. ഇ ആഹ് അട്ത്തെന്നെണ് തൊട്ട് അട്ത്തെന്നെണ്ത് അട്ത്ത് ഉം. എട്ട് മണി വ എട്ടര വെരെ ണ്ടാവും പിന്നെ ഇ ഏല ഇ പ്പോമ്പത് മണി വെരെണ്ട് ഇഞ് സ്കൂള് തൊർന്ന എട്ടര വേരെ ണ്ടാവും. അങ്ങനെണ് ഉം സ്കൂളട്തെന്നെണ് അധിക്കൊന്നുല്ല. ഓട്ടോലെന്നെണ് പോവല് പക്ഷെ അങ്ങളെ റോഡൊന്ന് ക്രോസെയ്യണം അത് കാരണം പിന്നെ ഹൈവേ എൻ എച്ച് ഹൈവേണ് അപ്പൊ പിന്നെ റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കല് ഇവിടുന്നാണ്ട് പോലൊക്കെ എനിക്ക് കൊർ ച്ച് ബുദ്ധിമുട്ടാ പിന്നെ ഇവരെ വേറെ രണ്ട് കുട്ടികളും കൂടി ചെറിയ ആൾക്ക് ക്കാരുണ്ടാവും അങ്ങോണ്ട് വലിയാള് അങ്ങോട്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കാനൊക്കെ കൊറച്ച് അങ്ങട്ട് പോണെങ്കിൽ നല്ല പരാ അപ്പം ഞാനൊരു ഓട്ടോ ഏൽപ്പിക്കും
ഓഹ് ഓട്ടോയില് ഇവര് മാത്രേ ഉള്ളൂ വേറെ കുട്ടികളുണ്ടോ
കുട്ടികള് ആഹ് ഉണ്ട് ണ്ട് വേറെ കുട്ടികള്
ആഹ് ആഹ് ആഹ്
പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ ഓട്ടോയിലാണ് പോവും എൽ കെ ജി മുതലേ അങ്ങനെ പോയതേന്നു ആഹ് എന്നാ ശരിടാ
ആഹ്